ഹലോ
ആഹ കേക്കോ
ആഹ
ആഹ അക്കെ
നല്ല നിങ്ങ പാടെന്താ
ആഹ പിള്ളോരൊക്കെ എങ്ങനെ സ്കൂളീന്ന് തിരക്ക് ആ ഇനിയിപ്പം അങ്ങോട്ട് തിരക്കാ കാരണം ഇപ്പം ഒരാളെ മദ്രസയെ കൊണ്ട് വിട്ടേക്കും നീ അരമണിക്കൂർ കഴിയുമ്പോ പോയി വിളിച്ചൊണ്ട് വരണം പിന്നെ അവിടുന്ന് ട്യൂഷന് കൊണ്ടുപടണം പിന്നെ മൂത്ത ആളെ ട്യൂഷന് പോയേക്കുന്നു അത് വിളിച്ചൊണ്ട് വരണം ആ രാത്രി രാത്രി മദ്രസ ഉള്ളതൊണ്ട് രാത്രി ഏഴര വരെ മദ്രസൽന്ന് വന്നിട്ട് കൊണ്ടു വിടും
ആഹ
ആഹ
എന്നട്ട് എത്ര മണിിവരെ എട്ട എട്ട് മണിവരെ
ഏഴര വരെ ഏഴയാവുമ്പോ പോയിഞ് വിളിച്ചോണ്ട് വരും എത്ര നേര ഒന്നും ചെല്ലിയ ഇരിക്കുന്ന പിള്ളേർക്കൊരു ബോറടിിയല്ലേ പിന്നെ മദ്ര അ ഇല്ലെങ്കി വൈകിട്ട് നേരത്തെ വിടും
ഉം
ഇല്ലാത്ത ദിവസം സ്കൂളിൽ നിന്ന് വരുന്നടനെങ്ങ വീട്
ആ ആ ഇങ്ങൾക്ക് അത്യാവശ്യം അറിവുണ്ടല്ലോ അപ്പൊ നിങ്ങള് ഇങ്ങൊക്ക്െ പഠിപ്പിച്ചാ പോര
ആ ഇരിക്കത്തില്ല ഞാനുമായിട്ട് പഠ പഠാന മൂത്ത ആളിനെ ഇതുവരെയും നാലാം ക്ലാസ് വരെയും ഞാനായിരുന്നു പഠിപ്പിച്ച് എങ്ങ അങ്ങനെ ട്യൂഷനൊന്നും വിട്ടില്ല പക്ഷെ ഇതങ്ങനെയല്ല ഇളയത് അങ്ങനെയല്ല അവൻ ഇരുന്നാ ലാ വഴക്ക ഫുൾ ടൈം അവനെ ഈ ഒരിടത്ത് ഇരിക്ക ത്തില്ല അവനി ഇങ്ങനെ എഴുന്നേറ്റ് നിക്കുക എവിടെേങ്കലും വലിഞ്ഞഞ് കയറുക മേളിക്കൂടെ പിന്നെ മൂത്തവനുമായിട്ട് പഴക്കിടുക ഇതൊക്കെ തന്നെ നടക്കത്തുള്ളൂ എന്നിട്ട് ട്യൂഷന് വിട്ടാലും ഞാൻ വീട്ടിരുത്തി എന്തെങ്കിലും എഴുതിപ്പിക്കുന്നത് ട്യൂഷൻ ടീച്ചർ പറഞ്ഞതാണെന്നും പറഞ്ഞിട്ടാ അല്ലാതെ ഇവനെ ഞൻ ഞാനായിട്ട് പറഞ്ഞ അവൻ എഴുതത്തും ഇല്ല ഇരിക്കത്തും ഇല്ല അവൻ കളിയും പരാതി പറച്ചിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയും ബഹളവും ഒക്കെ ആട്ട് സമയം വെറുതെ പോകവും ആസൻ ഈ വർഷം ഞാൻ പറഞ്ഞു ഇനി രണ്ടൂരുടും കൂടി ഇരുന്നുുള്ള പഠിത്തം വേണ്ട വഴക്കും വഴക്കിട്ട് വെറുതെ സമയങ്ങളെ അതുകൊണ്ട് രണ്ടു പേരും രണ്ടിടത്തോട്ട് പോയിക്കോള്ളാംൻ പറഞ്ഞഞ്
ആഹ എന്നന്താണ് വേറെ വേറെട്ട
ആഹ് വേറെ വേറെ സ്ഥലത്താവാ മൂത്ത ആള് വേറെടുത്ത് ട്യൂഷൻ സെന്റിലാ വിട്ടത് ഇള ഇളയാളിനെ ഒരു വീട്ടിലും വിട്ട് അങ്ങനെ രണ്ടുപേരും രണ്ടിടത്തോട്ട് വിട്ട് പറഞ്ഞു വിട്ട് പിന്നെ വൈകട്ട് ഇരുത്തും ഞാൻ വൈകട്ടിരുത്തും ആ എല്ല സ്കൂളിൽ നിന്ന് വന്ന് അരമണിക്കൂർ റെസ്റ്റ് കക്ഷണംൊക്കെ കഴിച്ച് ആ ഇച്ചരി നേരമൊക്കെ സ ടി വി ഒക്കെ കണ്ടിട്ട് പിന്നെ പിടിച്ചിരുത്തും കാരണം സ്കൂളിൽ നിന്നന്ന് ഒരു ഒത്തിരി പിന്നെതൊക്കെ ചെയ്യണ്ടേ ദ് എല്ലാം കഴിയുമ്പഴത്ത പണ അണ കഴിഞ്ഞാൽ പിന്നെ നമ്മുക്ക് ഒരു ഒന്നും നടക്കത്തില്ല ഉ മക്കളൊക്കെ വന്ന ഇല്ല പത്ത മണി ഇളയ ഇളയമൻ നേര മൂത്തവൻ നേരത്തെ ഉറങ്ങും അവന് രാവിലെ അല്ലേ മദ്രസ അപ്പൊ അഞ്ചേ മുുക്കാലൊക്കെ ആവുമ്പോ എഴുന്നേക്കുന്നതാ അതുകൊണ്ട് നേരത്തെ ഇടന്നുറങ്ങു ഇളയത് അങ്ങനല്ല ഞാൻ എപ്പ കിട അന്നരവേ കിടക്കത്തൂ ആപ്പ വല്ല സിനിമയും കണ്ടോൊണ്ടിരുന്ന പിന്നെ അതും കണ്ടുകൊണ്ടങ്ങെ ഇരിക്കും എന്നിട്ട് രാവിലെ വിളിച്ച എണേപ്പിക്കുന്നതാ പിന്നെ പാട്
ചെറിയ ആക്കളല്ലേ ആ അവര് ഇന്നല്ലോ ഞാൻ പറഞ്ഞല്ലല്ല
ആഹ് ഇന്നല്ലായിരുന്നല്ലോ അപ്പൊ ഇന്ന് പോ ഇന്ന് ട്യൂഷന് പോുന്നുണ്ടോ
ഇല്ല അവരെ ട്യൂഷൻ ഇട്ടിട്ടില്ല അടുത്ത വർഷം ട്യൂഷൻ ആക്കണംന്ന് പറയണ്ടും ആക്കിട്ടില്ലോ ഉ അടുത്തല്ല നമ്മള് അവര് സ്കൂളിണ്ട് അവിടെയാണ് സ്കൂള് വിട്ട് ട്യൂഷന് കഴിഞ്ഞിട്ടാകും വരണ്ടേ രണ്ട് കിലോമീറ്ററണ്ട് സ്കൂൾക്ക് ഓട്ട്രഷണ്ട് വട്ന്ന്
മൊ ഏ ഒരു ഒരുമിച്ച് പോവോ
അല്ല ഒരാള് ബസ്സിനാണ് ഒരാള് വേറെ സ് കൂള്ളാ അവന് ലൈൻ ബസ്സിന് പോകും മറ്റോര് വേറെ ഓട്ടർക്ഷ ട്ടീന് പോവും
പോ പൊയ്ക്കോളൂ ഉമ് ഉമ്
നിങ്ങളെ മക്കളെ സ്കൂളൊക്കെ അടുത്ത അടുത്താ?
അല്ല രാഹ് രണ്ട് മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ബസ്സിന് വണ്ടി മറ്റേ സ് സ്കൂൾ വണ്ടിക്കാത്ത് പോകും ആഹ് ഇവിടെ ഇവടെ ഹസ്ബന്റിന്റെ ചേട്ടന്റെ തന്നെയാ വണ്ടി അപ്പൊ നമ്മടെ വീട്ടിന്റെ ഫ്രണ്ടിന്ന് തന്നാ പോന്നെ അപ്പൊ ചേട്ടന് ആഹ് വണ്ടിയുണ്ട് ഈ ചെറിയ ട്രാവലർ പിള്ളോരെയൊക്കെ എട് നമ്മടെ ഈ പോകുന്ന സ്കൂളിലെ തന്നെ ഓട്ടോ ഉണ്ട്. പിന്നെ അത് കൂടാതെ വേറെരു സ്കൂളിലും ഉണ്ട് അപ്പൊ അതിനകത്തങ്ങ് പൊയിക്കോളും പിന്നെ ഞാൻ സ്കൂളിൽ പോവാണെങ്കിൽ ഞാനും കൊണ്ട്‌ വിടും ഞാനും കൊണ്ടോവും എന്റെ കൂടെ കാരണം മ മറ്റേ വണ്ടിൽ പോണോങ്കിൽ എട്ടരക്കേ പോണം പിന്നെ ഞാൻ പോകുമ്പോ കൊണ്ടോകുമ്പോ പിന്നെ ഒമ്പതേ കാലൊക്കെ ആകുമ്പോ പോയാ മതിയല്ലോ
ആഹ് മ്
ഉമ് അവിടെ ചെന്നി ഇരുന്നാലും നേരത്തെ ചെന്നിരുന്നാലും ഓട്ടോ കളിയും ബഹളോക്കെയാ
ആഹ് ആഹ്
ഉമ് വൈകട്ട് പിന്നെ നേരത്തെ വരാൻ പോയി വിളിച്ചോണ്ട് ഇവിടെ ഹസ്ബൻന്റ് ഉണ്ടെങ്കി പോയി വിളിച്ചോണ്ടിങ്ങ് വരും ഇച്ചിരി നേരം വീട്ടിൽ ഇരുന്നോ ട്ടെ പിന്നെ താമസിച്ചു വന്നാ ഒട്ടും സമയം ഇല്ലല്ലോ ചായ കുടിക്കാൻ പോലും സമയം കിട്ടത്തില്ല അങ്ങനെ പെട്ടൊന്ന് പോണം. അതിന് അതോണ്ട് പോയി ചെലോസൊക്കെ പോയി ങ്ങ് വിളിച്ചൊണ്ട് വരും അപ്പ അരമണിക്കൂർ നേരത്തെ വരാം മൂന്നരക്ക് സ്കൂള് വിടും. പക്ഷെ ഇവരിവിടെ എത്താൻ നാലേ കാലൊക്കെ ആവും.
അതെ ഏഹ് ഇവരെ വിടുമ്പോ നാല് മ ണിയൊക്കെ ആവും. ഇവടെ എത്തുമ്പോ നാലേ മുക്കാല്
ആവും അല്ലെ, ആ അപ്പൊ അതാ ഈ ട്യൂഷന് പോവാൻ പറ്റാത്തെ, അല്ലേ
വാ പഠിക്കാൻ ഒയ് വില്ലാതെ രാവിലെ ഒമ്പത് മണി വരെണ്ട്.
ആഹ്, ആഹ്
ഉം
എല്ലാർക്കും രാവിലെ ആണോ
ആഹ്, എല്ലാര്ക്കും രാവിലെ ഇവടെ രാത്രി മദർസെ ഉം, ഇല്ലല്ല എല്ലാര്ക്കും രാവി പ്ലസ്‌ വൺ വരായി ഉം
ആഹ്, ഇവടെ കൊച്ചു പിള്ളാർക്ക്, മൂന്നാം ക്ലാസ് വരെ വൈകിട്ടാ.
ആഹ്, ഒന്നു മുതലോ
ഒന്ന മുതല് മൂന്നാം ക്ലാസ് വരെയള്ളവർക്ക് വൈകിട്ട, നാലര
ആഹ് ആ
പിൻ, രാവിലെ ശരിക്കും വൈകിട്ടായത് നന്നായി, അല്ലെ പിന്നെ അത്രയും നേരത്തെ വിളിച്ചു ഒണത്തുന്ന കാര്യം വല്യ പാടാ ആഹ് വൈട്ടത്തേക്കുള്ള ഭക്ഷണവൊക്കെ റെഡിയായൊ? ആ ചായൊക്കെ ഞാൻ മൂന്ന്, ഞാനാണ് മൂന്നര ആയപ്പോള്ളെ ചായ ഇട്ട് വെച്ചിട്ടാ ഞാന് നി നിസ്കരിക്കാനൊക്കെ അങ്ങ് കയറുന്നത് കാരണം ഇവൻമാരി വരുമ്പോഴത്തേക്ക് ആറിയിരിക്കുവല്ലോ
ആ അ അ
ആ അപ്പൊ പെട്ടെന്ന് കൊടുത് ശൂ ശൂന്ന് പിന്നെ അങ്ങോട്ട് പിന്നെ ബഹളവാ എല്ലാം എടുത്ത ഞാൻ വെച്ചേക്കും വേറെ ചേട്ടൻ ചേട്ടന്റെ ഭാര്യുണ്ട് വീട്ടി ഉമ്മ ഉണ്ട്
ആഹ ആഹ ആഹ
ഉം അങ്ങനെ ചേട്ടന്റെ ബസ്സ ആയതൊണ്ട് ആ ഭാര്യ ആ കൊച്ചും കൂടെ വണ്ടിക്കാത്ത് പോകും അപ്പം ആ സമയത്ത്പ്പ ഈ ഇവൻമാരി വരുന്ന സമയത്ത് ഞാൻ മാത്രമേ കാണത്തുള്ളൂ
ആഹ ഉ ഉ
പിന്നെ തുണിയൊക്കെ നമ്മുടെ ഇവിടെല്ല പുളിയുണ്ട് അപ്പുറത്ത് ഒന്ന് കുറച്ച് ഈ പ പുളി അറിയോ മറ്റേ കൊടംപുളിയില്ലേ
ആഹ കൊടം പുളി ആ അറിയാം
ആഹ അത് നമ്മള് ഇവിടെ ഇപ്പ സീസൺ ആണല്ലോ അപ്പൊ കൊറേ ഇങ്ങനെ ഉണക്കണം അപ്പൊ അതെല്ലാം മ മരയുടെ മണ്ടക്ക് കൊണ്ടിട്ടേക്ക്
ഉം നിങ്ങളടെ വീട്ടില് മരംണ്ട് അയിന്റെ
ആഹ അയിന്റെ ഒരു മരം ആഹ ഒരു മരം ഉണ്ട് അപ്പൊ അതിൽന്ന് വീഴുന്നൊക്കെ പറക്കി പറക്കി വെച്ചിട്ട് അത് ഉണക്കിെടുക്കണം പുകയ്ക്കണം ഇങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് അപ്പ എക്സ്ട്രാ ഡ്യൂട്ടി അതൊക്കെ
ഏ പോകക്കെ എല്ല പോകത്തേ
രാവിലെ ഒരു നമ്മള് ചോറൊക്കെ വെക്കുമ്പോ അതിന്റെ മണ്ടക്ക് നെറ്റടിച്ചതിനകത്ത് ഇട്ടിട്ടുണ്ട് അത് ആ അടു ഉപ്പിലെ പുകയെല്ലാം തീർന്ന് കഴിയുമ്പോൾ അവിടുന്ന് പെറക്കിയെടുത്ത് പെരയുടെ മണ്ടക്ക് കൊണ്ടിട്ടേക്കും ഇതിപ്പം ഈ മഴ സീസൺ ലാ ഇത് പിടിക്കുന്നത് അതാ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇത് ഉണക്കിയെടുക്കാൻ വലിയ പാടാ പിന്നെ ഇപ്പൊ കൊറച്ച ദിവസം അങ്ങോട്ട് വെയില ഉള്ളതത് കൊണ്ട് വല്യയ കുഴപ്പ ഇല്ല ഇത് എപ്പം മഴ പെയ്യന്ന് നമ്മളിങ്ങനെ നോക്കിയിരിക്കും അതുകൊണ്ട് കുളിക്കാനൊക്കെ കേയറുന്നതിന് മുന്നേ ഇതൊക്കെ പറക്കിയിട്ടേക്കും കേറി ഇറങ്ങി കേറിയിറങ്ങി ഇതൊരു ജോലിയാ ആഹ അങ്ങനെ പിന്നെ അതെല്ലാം പറക്കി ഇടിയിലും ഒക്കെ ആയിരുന്നു അതൊക്കെ ഇട്ടിട്ട് വേണം പിന്നെ കുളി കുളിച്ചിട്ട് പിന്നെ നോക്കിയപ്പോ വീണ്ടും നല്ല വെയ്ല് വീണ്ടും പൊക്കി എടുത്ത് മീളിക്കൊണ്ടിട്ട് ആഹ് ഇത് തന്നെ ഒരു പണി അത് തന്നെ ഒരു പണിയാ ആ അതാ അപ്പൊ ആ സമയത്ത് ആരും കാണത്തില്ല ഇവിടെ പിന്നെ ഇതെ കാണാ എത്രയും അത് വണ്ടിയില് പോ ഉണ്ട് അതും വണ്ടിയിലോട്ട് വണ്ടിയില് പോന്നോണ്ടേ
അതല്ല മൂത്തച്ഛന്റെ ഭാര്യയല്ല
ആഹ ഉണ്ട് ഉണ്ട് വാരിണ്ട കൊച്ചും വണ്ടിൽ പോകും വണ്ടിയി പോന്ന കൊണ്ട് എന്താ ആ ആ സമയത്ത് കാണത്തില്ല ഈ വൈട്ടും രാവിലെയും വൈകിട്ടും പോവും അങ്ങനെ ന്ത അങ്ങനെ ഓരോരോ പരിപാടിയണാ ഭക്ഷണക്കെ റെഡിയ ആ
ആഹ രാവിലെ ഇവ്ടെ നേരത്തെ ഒന്ന അഴിക്കായിരിക്ക ല എണീക്കൂല
എന്താ
രാവിലെ നേരത്തെ എണീക്കുല ചോദിക്ക നാലുമണി നാലര എപ്പളാ എനീക്കല് നിങ്ങള്?
ആ അത്രയും നേരത്തെ എണീക്കത്തില്ല ഒരു അഞ്ചരയൊക്കെ ആവും. അഞ്ചര അഞ്ച് മണിക്ക് എണീക്കും ചില ദിവസം ചിലപ്പോ അഞ്ചരക്ക് എണീക്കും. അങ്ങ ആ സമയത്ത് അന്നേരം തൊട്ട് തുടങ്ങുന്നല്ലേ പരിപാടി ഉം. അവിടെ രാവിലെ എണക്കുവല്ലേല്ലേ നാല് നാലരയ്ക്ക് എണീക്കുവോ?
ഇപ്പ നേരത്തെ എനീക്കും ചെിലപ്പോ ബാങ്ക് കൊടുക്കണ മുന്നേ ചെലപ്പോ നീപ്പ തണുപ്പായിട്ട് എണീക്കാ അങ്ങട്ട്
ആഹ് അതാ ഞാൻ അലാറം ഒക്കെ വെക്കും അലാറം അടിച്ചടിച്ചടിച്ച് എണീച്ച് വരുമ്പോഴത്തേക്ക ഒരു അഞ്ചരയക്കെങ്ങ ആകും. ചിലപ്പോ അഞ്ച് മണിക്ക് എണീച്ചിട്ട് ഇച്ചര വരെ ചിലപ്പോ ഒറ്റി ഇരുന്നങ്ങ് ഉറങ്ങും അങ്ങനെയൊക്കെയ വലിയ പാടായി രാവിലെണ എനിക്ക് പണ്ടേ രാവിലെ വെളുപ്പിനെ എണീക്കുന്ന വലിയ പാട പിന്നെ ഈ പോവണ്ടത് കൊണ്ടും പിള്ളേർക്ക് പോകണ്ടത് കൊണ്ടും ഒക്കെയങ്ങ് അങ്ങനെ എണീക്കും എന്നാ ശരിയെന്നാ നടക്കട്ടെ.
ശരി.
ഉം ഉം.